ഹലോ ആ ഓ കേക്കുന്നുണ്ട്
ആഹ് സുഖായിരിക്കണോ
സുഖാണ്
ങ്ങള് ങ്ങള് ഏത് ജില്ലേന്ന
കുറച്ച് ദൂരെണ്
ആണോ
ആഹ്
ഏഹ് ഞാൻ ഇവിടുന്ന് പാലക്കാട്ന്നാണ്
ആഹ് ദൂരാണ്ലേ
ചായ കുടിച്ചോ
ആഹ് എന്താ ചെയ്യ്ണേ വർക്കെന്താ ചെയ്യ്ണ്ടോ ഏഹ് ആഹ് എന്തിനാ പഠിക്ക്‌ണേ ആഹ് ഏഹ് ഏതാ എട്ത്തേ
ഞാന് ഹിസ്റ്ററി
ആഹ് ഓഹ് കൊറച്ച് പണിയില്ലേ പഠിക്കാൻ
ആഹ് കൊയപ്പില്ല അതെ അതെ ഇഷ്ടാണ്
ഹിസ്റ്ററി എല്ലാർക്കും ഒരു ഇഷ്ടല്ലേ ആഹ് ശെരിയാണ് പഴയകാല കാര് കഥകളൊക്കറിയാ
അതെ
ഏഹ്
കൊറെ കാര്യങ്ങള് ആഹ് ഇണ്ട് ഇഷ്ടം പോലെ എഴ്താന്ണ്ടാവും
ആഹ്
പക്ഷെ കൊഴപ്പില്ല അത്പ്പോ നമ്മൾ ഇത്രനാള് ശെരിയാെന്ന് വിചാരിച്ച സംഭവങ്ങളൊക്കായിക്കാരും നമ്മള് പഠിക്കുമ്പോക്കെ തെറ്റാണ്ന്ന് മനസ്സിലാവ
ശെരിയാണ്ല്ലേ എന്നാലും അയിലുള്ള ഓരോ കാര്യങ്ങള് നല്ല ഓർമ്മ വേണ്ടേ
വേണം വേണം അതെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ വർഷങ്ങള് പഠി ക്കാന്ണ്ട് ആൾക്കാരെ പേര് പഠിക്കാന്ണ്ട് സ്ഥലങ്ങള്
മറന്നോവൂലൊക്കെ അങ്ങനാവുമ്പൊ
അപ്പൊ നമ്മളിങ്ങനെ ഓരോരോ സമയത്തെടുത്ത്ങ്ങനെ വീണ്ടും വീണ്ടും പഠിക്കണം നോക്കണം അല്ലെങ്കി എന്തെങ്കിലൊക്കൊരു കോഡ് വെച്ച് പഠിക്ക അങ്ങനൊക്കെ ചെയ്യും
കയ്യാനായോ
ഇല്ല ഞാനിപ്പൊ തൊടങ്ങിട്ടോള്ളൂ
ഏഹ് അത് എങ്ങനെ ഒരു വർഷാ പി ജി
പി ജി രണ്ട് വർഷാപ്പൊ
ഏ പ്പ രണ്ട് വർഷായിന് ല്ലേ
ആഹ് അത് ഇപ്പൊ നല് വർഷാക്കിക്ക്‌ണു പി ജെ അല്ല യു ജി ഡിഗ്രി ആഹ് അത് ഞാൻ പഠിക്കുമ്പൊ മൂന്നായിരുന്നു
ആഹ്
അയിന്റെ തൊട്ട് താഴെയുള്ള് വർഷക്കാര് വന്നപ്പോ നാലാക്കി അപ്പ അവര്ക്ക് പി ജി ഒരു വർഷായിരിക്കും
ഡിഗ്രി നാല് വർഷാവു മ്പൊ പി ജി എടുക്കേണ്ട ആവശ്യല്ല ല്ലോ പ്പൊ
ഇല്ല ആവശ്യല്ല പക്ഷെ നമുക്ക് വേണന്ന്ണ്ടെങ്കി നോക്കാം
ആഹ്
അങ്ങനെയുള്ളൂ നാല് വർഷം പഠിച്ചാല് നമ്മള് പി ജി പഠിച്ചയിന്റെ ഗുണം കിട്ടും
ആഹ് അപ്പൊ ഇങ്ങളെങ്ങനെ അവിടെ നിന്ന് പഠി ക്ക്‌ ആണോ അല്ലെങ്കില് പോയി വര് ആണോ
അതെ ഞാന് ചേർന്ന്ക്ക്‌ണത് കോഴിക്കോടാണ് അപ്പൊ അവടെ ഹോസ്റ്റല് ആഹ് ഹോസ്റ്റല്
അപ്പങ്ങള് പിന്നെ ഡി കൊയ് തെന്താ എട്ത്തീനത് പിന്നെ പ്ലസ് ടു ഒക്കെ എന്താ എടുത്തീനത്
ഞാന് ഹുമാനിറ്റീസായിരുന്നു ഉമ്
അപ്പൊ അത് അയിനോടെന്തെങ്കിലും ഇത്ണ്ടാവോ അത് കഴിഞ്ഞാല് പിന്നത്തെ ഏഹ് പഠനെന്താ എന്താകൊ പിന്നെ ആ പീ ജി കഴിഞ്ഞ പിന്നെ അയിന്ള്ള തൊഴിലെന്താ?
ഞമ്മക്ക് അതെന്താന്ന് വെച്ചാ മ്മൾപ്പോ ഹിസ്റ്ററ്യൊക്കെ പഠിക്ക്മ്പോ ഞാങ്ങ്ക്പ്പോ പി എസ് സി ഒക്കെ എഴ്താണെങ്കി അമുക്ക് ഒരുപാട് ഗുണം ചെയ്യും.
ആഹ് പി എസ് സിക്ക് ഗുണം ചെയ്യും ലേ ഈ കൊറേ വർഷങ്ങളും പേര്കളൊക്കെ അറിഞ്ഞിരിക്ന്നത്
ആഹ് മ്മുക്ക് കാെറേ അറിയാം പിന്നെമുക്ക് ബാകി ഈ സയൻസ്ന്നൊക്കെ കൊർച്ചീച്ചേ ഒര് പത്ത് ഇരുപത് മാർക്കിന്ള്ളത് വേറെം എക്സ്ട്രാ പഠ്ച്ചാമതി
ആഹ്
ബാക്ക്യൊക്കെ ഇതില്ണ്ടാകും നമ്മൾ പഠിച്ചെതെയ്രിക്കും
പിന്നെ ഉപരിപഠനം എങ്ങനാ ടീച്ചേഴ്സ് ആവേങ്ങ
ആഹ് നമുക്ക് ടീച്ചർ ആവാന്ന്ണ്ടെങ്കി പി ജി പഠിക്കുമ്പോ നെറ്റ് വണ്ടൊരു എക്സാം എഴുതും.
ആഹ് ആഹ്
ആഹ് അത് എഴ്തീട്ട് അമ്മക്ക് അയ്ല് കാേളിഫൈ ആവാന്ന്ണ്ടെങ്കി ഏഹ് നമ്ക്ക് താൽക്കാലികായ്റ്റ്ള്ള കോളേജ് പ്രൊഫസറ്ല്ലേ
ആഹ്
അങ്ങനായിട്ട് പോവാ ഇനി അതും അല്ലാ ആ ഞമ്ക്ക് ഗവൺമെന്റില് ഗവൺമെന്റ് കോളേജ്ല് സ്ഥിരായിട്ട് കേറാന്ന്ണ്ടെങ്കി നമുക്ക് അതിനെ പി എസ് സിന്ന് വിളിക്കു അവര്. ഓരോ ഓരോ കോഴ്സുക്കുള്ള പി എസ് സി വന്ന്ക്ക്ണു പണ്ട് അപ്പൊ അമക്ക് അത് എഴുതയാണെങ്കി
അത് പി എസ് സി കിട്ടാനും കൊറേ ഏ കിട്ടാ കിട്ടാൻ ബുദ്ധിമുട്ടല്ലെ ഈ പി എസ് സി?
നമ്മള്പ്പം നെറ്റ് എഴ്തി കിട്ടാന്ന്ണ്ടെങ്കി ക്ക് പി എസ് സി എഴ്തികിട്ടാ എള്പ്പായ്രിക്കും
ഉം ആഹ്
കാരണം നെറ്റ് എന്നുള്ളത് ഇന്ത്യ മൊത്തം എഴുതുന്നതാണ്. അമ്മള് പി എസ് സി കേരളെല് കേരളേലാണ്.
ആഹ് ആഹ് പി എസ് സി എഴുതെണെങ്ക് പെ ഏഹ് നെറ്റ് വേം എഴ്തി നോക്ക്യാ മതി ലേ?
ആഹ് നെറ്റ് എഴ് എഴുതാ നിമ്ക്ക് അതല്ല ഹൈസ്കൂള് ആഹ് ആ ലെവല്ല്ള്ള ടീച്ചേഴ്സ് ആവാനാതാല്പര്യംന്ന്ണ്ടെങ്കി നമ്ക്ക് ബി എഡ് എടുക്കണം.
ആഹ്
ബി എഡ് ട്ത്ത്ട്ട് സെറ്റ്ന്ന്ള്ളെ എക്സാമ്ഴ്തണം
ആഹ് ആഹ് അപ്പ ടീച്ചേഴ്സിന്റെ അതിലേക്ക് പോവാ ലേ?
ആഹ് അപ്പൊ അങ്ങനെ പോവാ.
ഉം ങ്ങ് കല്യാണൊക്കെ കഴിഞ്ഞോ?
ഇല്ല ഇല്ല പഠിക്കെനെയാണ് പഠിച്ചിട്ട് നോക്കാച്ചിട്ടാണ്.
ആഹ്
ഏഹ് ങ്ങളെന്തേലും വർക്കെയ്യ്ൺണ്ടോ?
ഇല്ല ഞാൻ പിന്നെ ഡിഗ്രി വരെ പോയി പിന്നെ കല്യാണം കഴിച് പിന്നെ നിർത്തി. പിന്നെ ആരു ഉണ്ടക്ക് ഞാൻ അറബിക്കട്ത്തീഞത്.
ആഹ് അറബിക്ക് അറബിക്ക് നല്ല സ്കോപ്പ്ള്ളതല്ലേ?
ആഹ് നല്ല സ്കോപ്പ്ള്ളതാ ഞാന് ഒന്ന് രണ്ട് പീ പി എസ് സിക്കെ എയ്തീനി പിന്നെ മക്കളായി അയ്നര് പ്രാരാബ്ധത ആയപ്പോ പിന്നെ നിർത്ത്യെച്ച്
അങ്ങനൊന്നും നിർത്തണ്ട ങ്ങക്ക് അറബിക്കൊക്കെ ഇപ്പാെ ഒരുപാട് സ്കോപ്പ് വെര്ന്ന്ണ്ട് ഒരുപാട് ഒഴിവുകൾ വര്ന്ന്ണ്ട്.
ഏഹ് ആങ്ങളന്റെക്ക കൂടെ വൊയ്യേ നടന്നീനി പിന്നെ ചെഴ്തിക്കോ നല്ലതാണ്. അറബിയൊക്കെ നല്ല സ്കോപ്പ്ള്ളാണ് പക്ഷെ ഞങ്ങള്ടെ ഉള്ളേഏരിയ ആയതൊണ്ട് ഞങ്ങൾ ടൗണിലേക്കെത്തണെങ്കിൽ കൊറേപണിയാ. കൊറേ നടക്കണം എന്നല്ലെങ്കില് ഓട്ടർ ക്ഷക്കെ വിളിക്കാന് കൊറേ പൈസ ചാർജ ആ പിന്നെ പിന്നെ മട്യായി. ഏ പിന്നെ ഇല്ല ഞാന്പ്പോ ഓ പഠ്ച്ചീനി. കൊർച്ച് പിന്നെ ഇൻക്കീ. ഒ ഐനോടൊരു പോടിയി. ഓരോ അപകടങ്ങളൊക്കെ കേട്ട പ്പം പിന്നെ പേടിയായി പേടിയായപ്പം പിന്നെ ഞന് അതും നിർ ത്തെച്ച് എല്ലാം തൊടങ്ങാന് എല്ലാം തൊടങ്ങി വെച്ച്. പിന്നൊക്കെ മുഴുവനാക്കാൻ കഴിഞ്ഞീ- ല്യ ഹെ അപ്പൊ ഇപ്പോ ഓരോര്ത്തര്ത്ങ്ങനെ കേക്കുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് വരുട്ടൊ പഠിക്ക്ണ കാര്യൊക്കങ്ങനെ ചോയ്ക്യുമ്പൊ. അപ്പോ. ഒന്നില് പിന്നെ ഒന്നാമതെന്താറിയോ വീട്ടിലെ എല്ലാ പണിയും കഴി ച്ചിയൊക്കെ പോയി അവിടെത്തുമ്പോത്തിനും പിന്നിം അമ്മള്. അത് കഴിഞ്ഞ് വന്നാല് പിന്നിം നമ്മളന്നെട്ക്കണ്ടേ ഞാൻ വിചാര് ച്ച് വാണ്ട പോയിട്ട്പ്പോ ഞമ്മളെ വീട്ടിലെ പണി നമ്മളൊന്നെ ഇട്ക്കും വാണം. പൊർത്ത് പോയി സ്റ്റൗ ആടുകണം പിന്നെ. ഹസ്ബൻറക്കെ കൊറെ പറഞ്ഞീനി എന്താച്ചൊയണ്ടി ഞാൻ ചെയ്തരാ ആക്കിത്തരാ എന്നൊക്കെ. പറഞ്ഞി വാണ്ടഞ്ഞി ഈ മക്ക ളെ നോക്കാൻ കയ്യൂല മക്കളല്ലപ്പം നമ്മക്ക് വൽത്. അമ്മളെ വേറെ വേറെതിന് പോയിട്ട് അമ്മളെ മക്കളെ നോക്കാ കഴിയാ വേറെ മക്കളെ പോയി നോക്കീട്ട് ഒരു കാര്യല്ലല്ലോ അമ്മള് അമ്മളെ മക്കക്ക് സ്നേഹം കൊട് ത്ത് വളർത്താ അതാ നല്ലേന്ന്റിഞ്ഞ്. ഞാന് പിന്നെ വീട്ട്ന്ന് എന്തെങ്കിലൊക്കെ ജോലി എട്ക്കും. പിന്നെ കൃഷിപ്പണിയായിട്ടോ അല്ലെങ്കില് അടി ക്കല് തയ്യലൊക്കെ അറിയാ കൊർച്ചീച്ചൊക്കെ അപ്പൊ അങ്ങൻത്തൊ ക്കി ക്കൊ ഓരോരോ പണികള് പൊർത്ത്ള്ളോൽക്ക്ങ്ങനെ എഴ്തും. ആഹ് ചെറിയ രീതിയിലൊക്കെ പിന്നെ ഇങ്ങനെ മേൽക്കൂടെ അടിക്കാൻള്ളത്. അങ്ങനെന്ത കിറീതൊക്കെ അങ്ങനൊക്കെ അടിക്യും പിന്നെ ഇൻക്ക് മ നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ വീട്ട്ല് മോക്കും ഞാനൊക്കെ അടിക്കും പൊർത്തേക്ക് നല്ല ഡ്രസ്സൊന്നും അടിച്ച് ടുത്തില്ല ഈ ചെർതാക്കാള്ളൊക്കെ ആക്കി കൊട്ക്കും.
ഈ കുക്കിങ്ങിലൊക്കെ ഇൻണ്ട്രസ്റ്റ്ണ്ടപ്പം.
ഓ അത് പിന്നെ പുതിയ പുതിയ ഐറ്റംസ്കള്ങ്ങനെ നോക്കി തപ്പി തപ്പി അഹ്. ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാ അതെല്ലാവിധ ഉം കേക്ക്ണ്ടാക്കീണ് പിന്നെ മറ്റേ ത്ണ്ടല്ലോ ഇപ്പത്തഴിൻ്റെ മുന്നൊരു ഫൈവ് എന്തേനോ. ഒരു ഫൈവിൻ്റെ ഒരിത്‌ല്ലെ എന്തെ പേര്പ്പോ മർന്നോയി ഒരു ട്രെൻ്റായ ഒരു കേക്ക്ണ്ടേയിന്യല്ലോ? അഞ്ച് ലെയറ്ള്ളേ. ഐന്പ്പം എന്തേനി ഐന്റെ പേര് ഏ അല്ല ഡ്രീം കേക്ക് ഡ്രീം കേക്ക്. അ അതൊക്കെ ആ ഹ അതൊക്കെ ഇണ്ടാക്കീക്ക്ണ് ഹി ഹി എല്ലാവിധ കേ കേക്കുകളുണ്ടാക്കി ആക്കെ പരീക്ഷണം നടത്തീട്ടോ എല്ലാ മേഖലിം ഇട്ത്ത്ക്ക്ണ്. ടേ ആ മക്കളൊക്കെ പഠിക്കാണ്.
ഉം.
ഉം ഓലെങ്ങനെങ്കിലും ഒരു നല്ല നൊലേക്ക് എത്തട്ടെ എന്നുള്ള ഒര്താ. അപ്പോ ഓൽക്ക് വേണ്ടി പറഞ്ഞൊട്ക്കാനുള്ളൊക്കെ ഒരു ഏകദേശൊര് ഇതൊക്കെ എത്തീക്ണ്. ആ അപ്പോ ഒൽക്കൊക്കങ്ങനെ പർഞ്ഞൊട്ക്കും. പിന്നെ അധികങ്ങട്ട് പറയാന് ഓല് ഒര് ഇപ്പത്തെ മക്കള് പയെ വേറോരോ കുരുട്ട് ബുദ്ധിയാണല്ലോ ഇങ്ങട്ട് ചോയ്ക്യാ.
ഉം ഓര്ക്കില്ലാത്ത സംശയങ്ങള് ഇണ്ടാവൂല.
ല ആ അപ്പളാണ് മുട്ടി പോവാ
ഉം
എല്ലാത്ത കാര്യങ്ങളൊക്കെങ്ങനെ പർഞ്ഞൊട്ക്കൊക്കെ ചെയ്യും.
ഉം പക്ഷെ എന്താന്നറിയോ നമ്മളെ മക്കൾക്ക് എന്റെ ഇമ്മാക്കും ജോലി ഉണ്ട് എന്റെപ്പാക്കും ജോലി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓൽക്ക് ഭയങ്കര അഭിമാനം ആയിരിക്കും
ആഹ് അള്ളാ എൻ്റെ മോള എപ്പളും പറയും മങ്ങക്ക് ടീച്ചർ ആയിക്കൂടെ ഞനക്ക് എന്തൊര ഇഷ്ടങ്ങൾ ടീച്ചർ ആണത് ഞനക്ക് ടി ടിച്ചർ ആയിക്കൂടെ ഇനി ഒ പോയിക്ക പുറ ഞാൻ പറഞ്ഞു ഇവിടന്ന് വീട്ട നിന്ന് എടുക്കണ പണി മതി മോളെ അല്ല മ്മ ങ്ങൾ പുറത്ത് പോയി പണിെടുക്കണം അതെ എനിക്കിഷ്ടം എന്നാല എനിക്ക് കു കുട്ടളോടൊക്കെ പറയാൻ കഴുള്ളു അപ്പൊ.
അ കൂട്ടുകാരുട എന്തങ്കിലും ലൊക്കെ പറയാന് വലിയ കാര്യമാണ്.
ആഹ് അപ്പളുംപറയും മോളിനോട് ഇങ്ങക്ക് ടീച്ചർ ആയിക്കോ അ അല്ലെങ്കിൽവേറെ എന്താ പണി എടുത്ത ടീച്ചർ ആവണ്ട. അവിടെ എന്നും ഇങ്ങനെ മാറ്റി പോണ ഒരു പണിയെടുത്തോടെ. എന്നൊക്കെ ഒന്നോട് പറയാ ഞാൻ പറയുമ്പോ എനിക്ക് മടിയാണ് മോളെ ഇനിയിപ്പോ എത്ര പണിയുണ്ട് ഞാൻ ഇവിടുത്തെ പണിയെടുക്കണം. ഒക്കെ തീർത്ത് പോകണം പിന്നെ അവിടെ തിരാ പണിയെടുക്കണം പിന്നെ ഇവിടെ വന്നെടുക്കണ്ട ആയിനോ ആ ആവൂല മോളെ റോഡ് വക്കിനൊക്കെയാണ് ബസ്സൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്നും പ്രശ്നമില്ല. ഇത് ഓട്ടോ ചാർജ് കൊടുക്കണം അല്ലെങ്കിൽ അരമണിക്കൂർ നടക്കണം ടൗണിലെത്തണെങ്കില്. അപ്പൊ ഇന്നാവൂല അങ്ങനെ പിന്നെ മടിയായി പോയതാ എ ഡിഗ്രി തന്നെ ഞാന് ഹസ്ബന്റിന്റെ വീട്ടിന്നാ മുഴുവൻ ആക്കിയത് അതന്നെ കൊറേ നടന്ന് കൊറേ കൊയങ്ങും ഞാന് ബസ്സ് കിട്ടാൻ കുറേ പോവാണ്ട് അതഏറ്റവും വലിയ പ്രശ്നം പിന്നെ മക്കളൊക്കെ ആയി പിന്നെ. പിന്നെ നമ്മള് ഓരോ കാര്യം നോക്കി കഴിച്ചിട്ട് വേണ്ട നമുക്ക് പോകണെങ്കില്. അങ്ങനെ മടിയായി പോയ സ്വന്തം തടിയാണെങ്കിൽ പിന്നെ പ്രശ്നംമല്ല അപ്പ നമ്മള് അടി പണി കഴിച്ചച്ച് പോയാൽ മതി പിന്നെ ഓലതൊക്കെ കൂടി നോ അപ്പം പിന്നെ പിന്നെ എനിക്ക് വലിയ ഇഷ്ട പഠിക്കുന്ന പോലെ പ്രോത്സാഹിപ്പിക്കാനോ. അതിനനുസരിച്ച് പറഞ്ഞഞ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ട.
ആഹ് ഡിഗ്രി എവിടെ പഠിച്ച.
ഡിഗ്രി ഇവിടെ ഞങ്ങള് ഇവിടെ പോവാൻ കുറിച്ചുള്ളു. പിന്നെ ഇവിടെ അടുത്ത് തന്നെയടെ പഠിച്ചോക്കെ. കുറച്ച് ഒരു ബസ്സ് കേറിയാ മതി അങ്ങ് പോവാനൊക്കെ
അപ്പൊ എത്ര വർഷയി കഴിഞ്ഞിട്ട്. ഡിഗ്രി കഴിഞ്ഞ്
ഡിഗ്രി കഴിഞ്ഞിട്ട് കേട്ടോ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്റെ മോന്റെ വയസ്സാ ഞാന് മോനെ പ്രസേവിച്ചെടുക്കുമ്പോഴാണ് ഡിഗ്രി ചെയ്തത്. ഇപ്പൊനക്ക്പ്പോ പതിനഞ്ച വയസ്സ് ഇതാ ഇത് കൈ ഈ ഒരു പത് കഴിഞ്ഞ പതിനഞ്ച വയസ്സായി പതിനാലാം വയസ്സില അപ്പ ഉള്ള.
ആ.
ളം എന്നാ ശരിട്ടോ.
ആഹ. ശരി. ശരി.